ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ
കേൾക്കുന്നില്ലേ ഹലോ
ആഹ്
ആഹ് കേൾക്കുന്നില്ലേ
സൗണ്ട് വളരെ
സൗണ്ട് വളരെ കുറവണല്ലോ ഇങ്ങോട്ട് ക്ലിയർണ്ട് ഇങ്ങോട്ട് കേക്കല
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട്
ഹലോ പോയോ
ആഹ് പോയില്ല പോയില്ല ഏഹ് അതാ എന്താ പ്രശ്നുണ്ടോ ഞാൻ നന്നായിും കേൾക്കോണ്ടല്ലോ ഇവിടെ ക്ലിയർുണ്ട് റേഞ്ച് പ്രശ്ന ഉണ്ടോ
എന്തോ പ്രശ്നം ഉണ്ടായിരിക്കും ചെറുങ്ങനെ കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെ വിശേഷം നല്ലതന്നെ ഇന്ന് നല്ല മഴ
മഴയായിനുവെയിലുണ്ടായിനു അയിന്റെ അടുത്ത് ഒരു വെയിൽ അറച്ചനു
ആഹ് ഇന്ന് തീരെ വെയിൽ കണ്ടില്ല ഇവിടെക്കെ ഫുള്ള് മഴ ഓ ഇവിടെ വെയിൽ ഉണ്ടായിരുന്നു ഇപ്പതാ ചെറിയ ഒരു മഴ പെയ്തു തോർന്നു ഇപ്പം പിന്നയും മൂടികെട്ടി നല്ല മഴയാണ് കഴിഞ്ഞ് ഓടി എത്തിയതാ സ്കൂളിന്ന് വരാൻ കുറച്ച് ഇതായിപ്പോേ മഴ കണ്ടപ്പം പെട്ടെന്ന് ഓടി പോകുന്നതാണ് ചെറിയൊരു ഗ്യാപ്പ് ഇടക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പം ഇങ്ങനെ പോയി അങ്ങനെ മോള
ആഹ് ആഹ് പിന്നെ വേറെന്താ
കേൾക്കുന്നില്ല ഓ കേക്കണ്ട് മക്കളൊക്കെ വന്ന പഠിക്കണവരാ
ആഹ് വന്നില്ല
പിന്നെ വേറെന്താ
ന്താ
കേൾക്കുന്നില്ല
ആഹ്‌ കേക്കേണ്ട് കേക്കേണ്ട് എന്താ പ്രാവിശ്യം മാങ്ങൊക്കെ ഇണ്ടായിനോ മാങ്ങ ഉണ്ടായിന പ്രാവിശ്യം
മാങ്ങ ഞങ്ങൾക്ക് ഇല്ലായിനു എന്നാലും ഓരോരുത്തും ഇങ്ങനെ കിട്ടീനു
ഉം
ഇഷ്ടം പോലെ കിട്ടീ ഞങ്ങൾക്ക് ആഹ് മാവൂല്ല
ഏഹ്
കൊണ്ട് മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു
ആഹ്
ചക്കയും ചക്ക പിന്നെ ഇവിടെ ഇണ്ടായിന് കൊറച്ച്
ആഹ് ചക്ക ഇപ്പൊ ഇ ഷ്ടം പോലുണ്ട് ചക്ക ഇഷ്ടം പോലെ ഉണ്ട് കുറേ ഹൈറ്റിൽ നമ്മുക്ക് എത്താത്തോടുത്ത് കൊറേ വീണ് കേട് വന്ന് പോയി
ആഹ്
ആഹ് പിന്നെ മഴ പെയ്താല് ഒന്നിനൊട്ട് പറ്റുവേയും ഇല്ലല്ലേ ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഉണ്ടൊരു ചക്ക പൊരിക്കുന്ന സ്ഥലം കുറേ അങ്ങോട്ട് കൊടുക്കും.
ഏ അല്ല പിന്നിപ്പൊ വേറൊരു ചക്ക ബിസിനസ് ഉണ്ടല്ലോ.
ഏ അതെന്താ അത് ഇതിലെകൂടെയൊക്കെ ഇങ്ങനെ ചക്ക കൊണ്ട് പോകുന്ന കാണാം ഓരോ വീട്ടിലും നാലും അഞ്ചും ചക്ക ഇറക്കി കൊടുക്കും ആ എന്നിട്ട് ഓര് അത് നന്നാക്കിട്ട് ചക്കന്റെ ചള മാത്രം ചീന്തി എടുത്തിട്ട് ആഹ് പിന്നെ ഓരത്‌ വന്ന് കൊണ്ടോവും ആഹ് അങ്ങനെയാണ് ഇവിടുത്തേ നമ്മളെ തൊട്ടടുത്ത് പൊരിക്കണവര് കൊണ്ടുപോവായിരിക്കും. ഇവിടൊണ്ടങ്ങനെ ആ പൊരിക്കണ സ്ഥലം ഇവിടെ അടു തന്നെയാണ് അവര് ഇങ്ങനെ എല്ലായിടത്തും കൊണ്ട് ഇറക്കി കൊടുക്കല
ആഹ് എന്നിട്ട് ഒരു ചക്കക്ക് ഇത്ര പൈസാന്ന് പറഞ്ഞ് ഇതാക്കി കൊടുക്കുന്നോൾക്ക് കൊടുക്കുകയും ചെയ്യൂന്ന് തോന്നുന്നു ഞങ്ങക്ക് അങ്ങോട്ടൊക്കെ ഫുള്ളായിട്ട് കായിക്കും
ആഹ് ഇവിടെന്ന് പൊരിച്ചിട്ട് കയറ്റി പോവാണ് ഓ ഓരോ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക്‌ ഒരു ഒരു പണിയുണ്ട് കുറേ ദൂരം പോയി ഒന്നായിട്ട് തോട്ടവൊക്കെ ഒരുമിച്ച് എടുത്തിട്ട് ചക്ക എടുത്തിട്ട് അങ്ങനെ ഓരോ വീ ട്ടിൽ കൊണ്ട് ഇറക്കി കൊടുക്കുക ചെയ്യുവാ നന്നാക്കൻ കഴിയുന്നവർക്ക് നന്നാക്കി കൊടുക്കും
വണ്ടി നറച്ചും ചക്ക കൊണ്ടുപോണ കാണാം വണ്ടീലേ
ആഹ ആഹ് അങ്ങനെ വരലുണ്ട്
ആഹ് ചക്ക അത്രയും നല്ല ഔഷധാണെന്നാണല്ലോ കേൾക്കുന്നത് ക്യാൻസർ രോഗത്തിനെ പോലും പ്രതിരോധിക്കാനേ
ഉം പിന്നെ ഇപ്പ എന്താ വേറെ ഇപ്പോ എന്തോ ഒരു ലേസ് മോഡൽ എന്തോ ഒന്ന് കണ്ട് പിടിച്ചേക്കണ്‌ ഇപ്പോ ആഹ് ചക്ക കൊണ്ട്
ആഹ്
ചക്കേന്റെ കുരുവും ചക്കേന്റെ ചകിണിയും ഉം ചക്കേന്റെ തോലും ഒക്കെ നല്ലതാന്നാ കേക്കുന്നെ ഒന്നും കളയാനില്ല എല്ലാം നമ്മുക്ക് ആവശ്യമുള്ളതാണല്ലോ ചക്കക്കുരു കൊണ്ട് ലഡു ഉണ്ടാക്കൽ ഉണ്ട് ഓല് ഇനിയുള്ള കാല ത്ത് അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചെങ്കിലേ മനുഷ്യന്മാർ ഇത് ഉപയോഗിക്കൂ നമ്മളെ ന്യൂ ജനറേഷൻ ഇപ്പോ അതിനൊന്നും ടൈം ഇല്ലല്ലോ.
ഇല്ല പറയുന്നത് നമ്മുക്ക് തന്നെ ഒരു ചക്ക കൊയ്തങ്ങാന് നമ്മള് പുഴുങ്ങുന്നോ നമുക്ക് സമയമില്ല നമ്മക്ക് മെനക്കെടാൻ കഴിയൂല.
ല്ലാ
ഒന്നും കഴിയൂലല്ലോ.
ഉം ഞങ്ങളും പിന്നെ ഒരു ചക്ക എടു ത്താല് ഞങ്ങള് നാല് വീട്ടുകാര് ഒരുമിച്ചിരുന്ന് പെറുക്കിയിട്ട് അങ്ങനെ പോകുന്നു അതുകൊണ്ട് രസായിട്ട് പോകും ആഹ് ആഹ് അത് പിന്നെ ഉമ്മമാർക്കൊക്കെ നല്ല ഇഷ്ടാണല്ലോ. ഈ പണി എടുക്കാന്ന് പറഞ്ഞാ ഓരൊക്കെ വേഗം വരും. ഉം അതാണ് ഓലുടെ കൂടെ ഇരിക്കുമ്പോ പണി പെട്ടെന്ന് കഴിയും
അതെ
ഞങ്ങള ആദ്യക്കെ അങ്ങനെ ചെയ്യല്ണ്ടായിനും വീടിന്റെട്ത്തിന്ന് പിന്നപ്പപ്പായ രമ്മക്ക്‌ പി പ്രാരാബ്ധങ്ങളായ ഒന്നും സമയല്ല അആഹ് വേറെന്താ
വേറെ നല്ലന്നെ നിങ്ങൾക്ക് വെള്ളത്തിന്റെ പ്രശ്നണ്ടോ വെള്ളേറോ ഏഹ്
ഇവിടെ ഞങ്ങൾ കുറച്ചൊരു ഹൈ സ്ഥലം വേനല്ല് രണ്ടു മാസം കുറച്ച് പ്രയാസം ഉണ്ടാവും പക്ഷേ പൈപ്പ് വെള്ളം വരുമ്പോ അങ്ങനെ അഡ്ജസ്റ്റ ചെയ്തു പോവലാണ്
ആഹ് ആഹ് ഞങ്ങൾക്കും വെള്ളത്തിന്റെ വല്ല്യ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവിലല്ല
ആഹ് ഞങ്ങ ഇവിടെ ഒറ്റ കിണറാണ് നാല് വീട്ടിലേക്ക് കൂടി ആഹ് ആഹ് ആഹ് അങ്ങനെ വ ഡ്രസ
ഏഹ്
ഏഹ് പിന്നെ പൈപ്പ് വെള്ളം കൂടി ഉള്ളതുകൊണ്ട് അതും മതിയ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവലാണ്
ബുദ്ധിമുണ്ടാവില്ലാലേ
ഇല്ലല്ല
പിന്നെന്താ വൈകുന്നേരത്തെ ചായ കുടി കഴിഞ്ഞോ
ചായ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ മോള് വന്ന് കുടിക്കൻ ഇരുന്നിട്ടേ ഉള്ളു
ചായക്കെൻതാ
കടീന്ന് കേക്ക അല്ലല്ല വാങ്ങിയതന്നെ നമ്മള അടുത്തന്നെ ട്ടൻ്റെ കടണ്ട് ഒരു ഹോൾസെൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണ വെല കൊറച്ച് കിട്ടിയെ കുറച്ച് കിട്ടും
ഉണ്ടാക്കാനല്ലേ മടിയാണല്ലോ എല്ലാർക്കും
ഉം
പിന്നെ രാത്രിയൊക്കെ എന്താ
രാത്രി ചോറ് പിന്നെ ഉശാക്കണ കഴിക്കാത്തവരൊക്കെ ഉണ്ട് ഞൻ പിന്നെ ചോറ് കഴിക്കാനില്ല ചപ്പാത്തി അല്ലെങ്കിൽ ഇപ്പം ആട്ടപ്പൊടിയണ്ട് ദോശണ്ടാക്കും ചപ്പാത്തി പരത്തിന്റെക്കെ ഒരു മടിയാ അപ്പൊ പിന്നെ ദോശാക്കും ഇല്ല ഷുഗറോന്നൂല്ല
ഉം അല്ലെങ്കിലും രാത്രി ആർക്കും ചോറ്ങ്ങനെ പോവുല്ലല്ലോ
തടി തടി കുറവില്ലല്ലേ ഇപ്പാരാ
ആഹ് അതന്നെ തിന്നാലും തിന്നില്ലങ്കിലും തടിക്കുന്നുണ്ട് ഞങ്ങളൊന്നും അങ്ങനെ തടിക്കുന്നില്ലട്ടോ
ആഹ് നിങ്ങളന്ന തടിച്ചില്ല ഞമ്മളൊക്കെ എല്ലാരും ത ടിയാണ് ആഹ് ഹൈറ്റും കുറവായത്കൊണ്ട് ആഹ് ഉണ്ടാവും
അതുംട്ട്
ഉം ഇപ്പൊ പത്തോസം അടുപ്പിച്ച് നോമ്പ് പറ്റിട്ട്ന്നിട്ടും കുറഞ്ഞില്ല അറിയാന് പറ ചോറ് ചോറ് തൊട്ടില്ല നടത്ത ചോറ് തൊട്ടിയില്ല ചായ കുടിച്ചില്ല പഞ്ചസാര തൊടാതെ അങ്ങനെക്കെ നോക്കിട്ടും ചെറിയൊരു മാറ്റംണ്ടാവും ആഹ് ആഹ് മാറ്റ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തും ഇങ്ങോട്ടന്നെ വരും
ആഹ് ചിലര് ചിലര് എത്ര തിന്നാലുംറ്റ് തഠിക്കേയില്ല
അടക്കീന്ന ഹം തടി കുടി കിട്ടാൻ വേണ്ടി
പിന്നെ ലേശം തടിയൊക്കെ വേണ്ടേ ഒരു മനുഷ്യനായാല്ല്ലേ
കൊറച്ച് വാണം
ആഹ്
ആഹ്
പിന്നെ ഇൻക്കൊന്നും പിന്നെ വല്യ ഹൈറ്റ് ഇല്ലാതേൻ കൊണ്ട് ഇന്നെ ഓവർ തടി ഇല്ലാത്തെ കൊണ്ട് പ്രശ്നം ഇല്ല തടിയൂടിയാവുന്നേരം
അതാ ഞങ്ങാ പ്രശ്നം അതാ ഹൈറ്റ് കുറവാണ് പിന്നെ തടിയും കൂടിയാ പിന്നെ ഒന്നിനും ആവൂല
ആഹ്
ആഹ് വ്യായാമം എക്സസൈസ് ചെയ്യലുണ്ടോ കൊറച്ചൊക്കെ പിന്നെ ഇന്ക്ക് ഡിസ്ക് പ്രശ്നം ഉണ്ടായിനി അ അതുകൊണ്ടാ കൂടുതൽ ചെയ്യാനും പേടിയാണ് കൊറച്ച് ഊര വേദന ആയിട്ട് കടപ്പിലായി പോയിനി പിന്നെ ചികിത്സ കഴിഞ്ഞപ്പോ രക്ഷപ്പെട്ട് വരുന്നേള്ളു
ആഹ്
ആഹ്
അഹ് ശെരി
ശെരി ഒരു വർഷം തീരെ പൊറത്ത് ഇറങ്ങൽ ഇല്ലെനി ഉം
ഉം
ഇല്ല ഇല്ല പശെ എന്നാലും വെയിറ്റ് എടുക്കാനും കുനിഞ്ഞുള്ള പണികളൊക്കെ ശ്രദ്ധിക്കണം
ആഹ് സ്വന്തം പോരന്നെ അല്ലെ
ആഹ് സ്വന്തം പോരന്നെ
ഉഠ. പ്പ അമ്മക്ക് ആട്ന്നൊക്കെ എടുത്താതില്ലോ. ആവുംമ്പം എടുത്താ മതിയല്ലോ.
ഉം ഉം അങ്ങനെയൊക്കെ ചെയ്യലാണ്
ആഹ് പിന്നെ ഹസ്ബൻഡ് എന്തേലും സഹായിച്ചരോ
സഹായിക്കാന് ഓര്ക്ക് സമയം ഇണ്ടാവുല്ല രാവിലെ പോവലോ സ്കൂളാണ് രാവിലെ എട്ട് മണിയാകുമ്പോ പോവും വൈകുന്നേരം ആറു മണിയാവും എത്താന്
അഹ് ശെരി പിന്നപ്പോ സഹായിക്കാൻ സമയം ഇല്ലെല്ലോല്ലേ
ഓര്ക്ക് പോവുമ്പോത്തിന് ചോറും കറിയൊക്കെ ആക്കി പാത്രത്തിലാക്കി കൊടുക്കണല്ലോ ആഹ് അത് രാവിലെ കയും മ്മൾ പിന്നെ ഫ്രീ ആണ്
അന്നേരം നല്ലൊരു പണിയെന്നെയായി
രാവിലെ നല്ലൊരു തിരക്കുണ്ടാവും ഏഴര ആവുമ്പോത്തിന് മോൾ മദ്രസ് പോവാനുണ്ട്
ആഹ്
ആഹ് പിന്നെ ഇവരെ പറഞ്ഞയ്ക്കല്ലും എട്ട് മണി ആഉമ്പോ ഓരും പോയി പിന്നെ ഒമ്പതര ആവുമ്പോതും മോള് ഒമ്പത് മണിക്ക് മോള് തിരിച്ചു വരും മദ്രസിട്ട് വരും പിന്നെ ചായ കയ്ഞ് ഒമ്പരാവുമ്പോത്തിന് സ്കൂളേക്കും പോവും വണ്ടി ഇണ്ട് സ്കൂൾ അടുത്ത് തന്നെണ് വണ്ടി കൊറേ സമയം വെയിറ്റ്യ്യണം അപ്പോ ഓൾ പറ റിയാ നിക്കണ നേരം കൊണ്ട് അങ്ങട്ട് നടന്നാൽ ആണ്ട് എത്തും ന്നറയും അങ്ങനെ ഇപ്പോ ഓൾ വണ്ടി കയറാൻ കു ട്ടക്കൂല ആദ്യത്തെ രണ്ടു മാസൊക്കെ വണ്ടി പോയിനി പിന്നെപ്പോള് വണ്ടി പോഅ ല്ലാ ഉ ആഹ് വെയിറ്റ്യ്യാൻ കൊറേ സമയം റോട്മ്മേ നിക്കണം
ഉംന്നയിക്കും നല്ലേ നടന്ന് എത്തെങ്കി വേഗം അങ്ങനെ പോവാണല്ലോ
പത്തേ പതിനഞ്ച് പത്ത് ഇരുപതൊകെയാവും വണ്ടിഅങ്ങട്ട് എത്തുമ്പോത്തിന് അപ്പോത്തിന് ക്ലാസ് തുടങ്ങും അപ് അയിലും നല്ലെ ഞാൻ നടന്നു പോവാന്ന്റഞ് ഓള് നടന്നങ്ങ് പോവും പ്പ രണ്ട്ല്ല
ഏഹ്
ഉം
അഹ് ശെരി അങ്ങനൊക്കെ ആണ്
താണ് ഉം ഉം
പിന്നാ പിന്നെ ഞാൻ ന്നാ പിന്നെ വിൾക്കാ
ആഹ് ആയ്ക്കോട്ടേ
ആഹ്